ആ കേൾക്കുന്നില്ലേ
ആഹ വേറെന്തൊക്കെയ വിശേഷം എന്താ നല്ലേത്എന്താ പണി പരിപാടി ഉ
അടിച്ച വരാ ഒരുങ്ങാണ് പിന്നെ എന്തൊക്കെഓബി ഫ്രി ആയിട്ട് എനിക്ക് കുറച്ച് പ്രാവ് ഉണ്ട്
ആ
പിന്നെ മീൻ ഉണ്ട്
ആഹ് എങ്ങനെ എന്തൊക്കെ മീൻ ഓൾ അകപ്പിയൊക്കെ ആണോ
ഗപ്പി ഗപ്പീൻ ചെറിയ ചെമ്മീൻ ഇണ്ട്
ചെമ്മീനെ
ആ ചെറിയ ചെള്ളികള് ചെറിയ ചോപ്പ് ആ ചെറിയ ചോപ്പ് കളറില്
ആഹ ആഹാ അങ്ങനൊക്കെ ഉണ്ടുള്ളോ അത് അലങ്കാര മീനാണ്
ആ അലങ്കാരമീൻ
ആ ആ അതെങ്ങനെ എന്തില് ഇട്ടിട്ടാ വളർത്തണേ ബൗള് ഇണ്ടോ വീട്ടില് ഉള്ളിലാണോ
ഉള്ളിൽ വെച്ചാൽ വർക്ക് അടുക്കളൽ വർക്ക് ഏരിയൻ്റെ അവി അത് ഇത്ണ്ട് എക്കോറിയ ഉണ്ട് പിന്നെ ആ പിന്നെ പുറത്ത് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് പിന്നെ റിമ്മ് റിമ്മ് കളുണ്ട്
ആ ആഹ് ആ
ആ കൊറേ ഉണ്ടാവു അപ്പല്ലേ ഗപ്പിയൊക്കെ എല്ലാ ഐറ്റവും ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരുസ ഒക്കെ ഉണ്ടാവും
ന അങ്ങനെ ഒന്നും ഇന്നോട് ചോദിക്കരുത് അതൊക്ക് എന്റെ മോൻ്റ
ആ
ഞാനാന്നോ ഓല് പോക നേര വളുത്താ ഓല പോക പക്ഷേ ഞാനാ നോക്കറി ഞാനാണെന്നേ ഉള്ളൂ
ആ ആ തീറ്റക്കെട്ട് എടുക്കണ്ടാവും അല്ലേ
ആ രീജ കൊടുക്കൂ അപ്പൊ അതെന്ത് പിന്നെ
ഈ അക്കോറത്തിലുള്ള മീൻ ഏത് മീനാ
അയില് കപ്പികളുണ്ട്
ആ ഗ
ഉം അയിൽ ഓ ഉണ്ട് അക്കോറിയത്തില് വല്യ മീന് ണ്ടീനി നല്ല രസല്ല മീനുകൾ അതില് മോ ഒരു ദിവസം മോട്ടർ ഓഫായി പോയി ഇതിൻ്റെ
ആഹ് ആഹ് ആ
ത്തിൻ്റെ മോട്ടർ ഓഫ്യൽ ശ്വാസം കിട്ടാതെ ചത്തുപയി
ഔ
നല്ല വലിയ മീന്
ഉം എന്തായിരുന്നു പേര് പേറിയണ്ട
പേര് ഇൻക്കറീല
ആഹാ അപ്പൊ എന്താണ് ഈ മോട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഫിൽട്ടർ ചെയ്യാനല്ലേ മോട്ടർ ബേക്കാ
ക്ക് ശ്വാസം എടുക്ക വെള്ളം ഇങ്ങനെയല്ലേ അനങ്ങുമ്പളേ ഓക്ക് ഓക്സിജൻ കിട്ടുള്ളൂ
ഉം ഉം
അയിനാണ് വെള്ളം ഇങ്ങനെ ഡെക്കോറിയൻ ഫുള്ള് സെറ്റപ്പിൽ ഉണ്ടാക്കിട്ട്
ആ
അപ്പോൾ പിന്നെ ഫിൽട്ടറിങ്ങ് നടക്കണം നലായിക്ക് ഓക്സിജൻ എത്തുള്ളൂ ഇത് ശ്ര അന്ന് പട്ട ഹസ്ബൻഡ് എന്തിനോ വേണ്ടി ഓഫ് ആക്കിന് അതില് ഓ ഓണ ആക്കാ മറന്നുപോയി ഹ ബൻ്റെ ഓഫാക്കിയ അല്ല എല്ലാം പോയി ഞാൻ ഓണക്കും എന്ന് വിചാരിച്ച വിചാ ത് ഞാൻ മറന്ന് പോയി
ഉം ഓ അതാണ് ഈ വളർത്ത് മൃഗങ്ങൾ നമ്മൾ വളർത്തിയാൽ ള്ളൊരു ബുദ്ധിമുട്ട് നമ്മള് എങ്ങനെയെങ്കിലും അവറ്റുകളിൽ ചത്തു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇപ്പൊ ഇന്റെ അടുത്തുണ്ട് കുറച്ച് ഗപ്പികൾ ആ ചെറിയ ചെറിയ ഗപ്പികളാണ് എന്നാലും അത് ചത്താലും എനിക്ക് ഭയങ്കര ഗതികേടാ നമ്മള് വളർത്തിട്ട് ചാവുമ്പോ
ഉണ്ട് ഇവിടെ ആണ്ട് പ്രാവുകളും ഉണ്ട് പ്രാവിനെ കഴിഞ്ഞ ആഴ്ച്ച രണ്ടെണ്ണത്തിന് പൂച്ചൊടിച്ചു ന്റെമ്മ ഇനിക്കെന്തരു ടെൻഷൻ ആയിരുന്നു നല്ല രണ്ടെണ്ണത്തിന് കുട്ട ആഹ് വെള്ളം കർപ്പൂടിയ കൂടിയതാണ് കഴിഞ്ഞ ആഴ്ച ചച്ച പിടിച്ച അത കാല്മലൊക്കെ നല്ല തൊപ്പൊക്കെല്ലേ നല്ല പ്രാവ്
ആ
അത് പൂച്ചൊടിച്ചുപയി അ ഇതേപോലെ ഇീട്ടളങ്ങ നോക്കി നിക്കണം
ഉം
വാഷിംഗ് മെഷീനാണോ സൗണ്ട് കഴഞ്ഞണന്ന് പറയണതാ
ഉ എന്റെ ഓട്ടോമാറ്റിക്കല്ല
ഇന്ത്യത്തും അതനെ ഓട്ടോമാറ്റിക്കല്ല ചെലവൽ ഇപ്പോൾ എത്രയ ആള ഓട്ടോമാറ്റിക്കല്ലേ
ആഹ ആഹ് അപ്പ അടുത്തണ്ട് അതിക്ക് പിന്നെ ഇട്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കണ്ടല്ലോ ആ അതാണ് സുഖം അതാവകുമ്പോ നമ്മള് പറ്റ മടിയന്മാരാവും ചെയ്യും
ഉം ജയ
മേലെ ടെറസില് ലാണ് വാഷിംഗ മെഷീൻ വെക്കുന്നത് എങ്കില് ഓട്ടോമാറ്റിക് ആണ് നല്ലത് ഇങ്ങനെ കേയറി ഇറങ്ങണ്ടല്ലോ ആ നിങ്ങളതവി എവിടെയാണ്
ഇന്റെ വർക്കേരിയല്ലാ
ആ ആഹ് എന്റേതും അടുക്കളന്റെ ഭാത്തന്നെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ അതിന്റെ ചുട്ടില ഏ അവര് പറഞ്ഞീന്നു എന്റെ മുകളില് വെ ക്കാന്ന് ടാറസിന്റെ മുകളിൽ ഇപ്പൊ ഞാൻ സമ്മയിച്ചില്ല നമമ്മക്ക് ഇങ്ങന ക കേറി ഇറങ്ങാൻ കഴില്ലല്ലോ ക്കണെങ്കിൽ കാലുവേദനയും ഊരവേദനയക്കെ ഉണ്ടേനും
ആഹ
അങ്ങനെ എന്നിട്ട് വിക്കും നിങ്ങള് മീനിനെ അതിന് മാത്ര അത്രക്കെ ഉണ്ടാവോ
നോന്നുക്കവിടേ ഉള്ളു എന്താ വെച്ചാ അങ്ങനെ കൊറെ പാത്രത്തി ഇങ്ങനെ ആക്കി ഇതാക്കുകല്ല അതെ നക്കണംമന്ന് വിചാരിട്ടല്ലോ അവലങ്ങനെ കാണുമ്പോൾ കൊറെ കാണുമ്പോ രസല്ലേ
ആഹ ഹ്ഹ്ഹ് കുട്ടികളൊന്നും വന്ന് ചോയ്ക്കൂലേ അപ്പൊ
ആ കുട്ടികള് ഒന്നന്ന് കാണുമ്പോക്കെ ചോയ്ക്കോ അനിന്റെ മോൻ കൊടുക്കൂല
ഉം ആഹ കൊറെ ആയിട്ടുണ്ടോ അപ്പൊ വി ആ കൊറോണ ടൈമിലൊക്കെ എല്ലാത്തും
ആആ ആ അതില തന്നെ ഉണ്ട് അതി പിന്നെ ഒക്കെ വലുത തനെ ഇണ്ടായിന് അത് വല്യത്ന്ന് പറഞ്ഞാ നല്ല സ്റ്റൈല ഇല്ല മീനുകള ഇനി അടി പോളി നല്ല വലന്റെ മീനേനു ആ ചത്തൊക്കെ
അഹു
നല്ല മീനുകളുണ്ടയിന് അതിന്റെ മുന്നേ ഒരു മുപ്പ ണ്ണം വേറെ ഇണ്ടായിന്നു അധോക്കെ ചത്തു അതൊരു ദിവസം ഇതേപോലെ വല്ല്യയ അക്കോറിയാം ഉണ്ട് വല്യ താട്ടോ ആ ഒരു ദിവസം ഞാൻഹെ തറവാട്ട് നിൽക്കാൻ പോയി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അത് രാത്രി കററ് പോയി കായിന് ഇൻവേർട്ടർ ഓഫ് യനി അങ്ങനെയത്ത് ഇത് ഞമ്മളെ മൈന്റ് ഇത് മക് ക് വേണം അല്ലെങ്കിൽ അയിന്റെ മോളിലെ അ അപ്പഏതോന്ന് എടുത്തിട്ടാൽ മതിങ്ങനെ മോ ഡോറ ഒക്കെ ഉണ്ട് മോളില് അപ്പൊ ഡോർ ഒഴിവാക്കി ഇട്ടാ മതിനി അവും ചെയ്തില്ല
ആഹ നമ്മളെ ശ്രദ്ധ
എനിക്കിഷ്ടല്ല ഇപ്പോ എന്തായലും നമ്മളെ ശ്രദ്ധ ഇങ്ങനെ വേണല്ലോ? ഇത് മോൻന്റെ ഒരു ഇഷ്ടത്തിന് മോൻ
പോണെത് കാണുമ്പോളേ ഒരു കെ തീയേടാണ്. അപ്പൊ അപ്പൊ അതിനോടുള്ള താല്പര്യം കുറയല്ലോ?
അപ്പൊ മോന് മക്ക്കൊണെങ്കി ആൺകുട്ടികള ആകുമ്പോൽഓൽക് ഒരോ പൂതിയ. പിന്നെപ്പ നമ്മൾ ചെയ്തൊടുക്കാതെക്കാനും വയ്യല്ലോ ഓലെ ഞാൻ പിന്നെ ടീവിയും ഫോണു മൊന്നൊക്കെ മാറി നിന്നോളൂ ഇബൽ ഇങ്ങനെയൊക്കെ എന്താ ഏർപ്പാടുണ്ടകുമ്പോ ഉ അപ്പാ അവിചാരിച്ചിട്ട് വാങ്ങണതൊക്കെ എടെ ലാസ്റ്റ് ഒക്കെ എൻന്റെ തലയിലാണ്.
അത് ശരിയാണ് ആ ആ ആ ഉ അത് നോക്കി നടത്തണങ്കി നമ്മളെന്നെ വാണ്ടി വരൂല്ലേ ഫുഡ്
ക്കെ ഓല് വരുട്ടാ ഇങ്ങണ്ട് ഒക്കെ ഇബടെ ഒക്കെ താകിക്കും സാറ്റപ്പ് ക്കൂടും തൊക്കെണ്ട് ഒക്കെ വാണാ ഒക്കെ വാങ്ങി കൊടുക്കും പിന്നെ ലാസ്റ്റ് ഒക്കെ ഇൻ കിണ്ടാവും.
ഹി ഹി ഹി ഹി അതിന്റെ പണികളൊക്കെ നമുക്കായിരിക്കുംല്ലേ?
ഞ്ഓല് സ്കൂളിട്ട് വന്നാ പിന്നെഓല്കഴിന് നേര വല ഉണ്ടാവില്ല ഓല്ഓലെ കുളി നിസ്കാരവും കഴിഞ്ഞാൽ പിന്നെ ഓൽക്ക് കുറച്ചേരം ഫോൺമേ തൊണ്ടണം.
ഉം ഉ ഉ അങ്ങല്ലല്ലോ ഉം
ആഹ് ഇമ്മച്ചിയാണ്നോക്കിയാളി പറ
ഹ് ഹ് ഹ് ഹി ഹി
അങ്ങനൊക്കെയാണ്.
ഉം പിന്നെ കൃഷി ചെയ്യലുണ്ടോ?
ഉ അഉണ്ട് വായണ്ട്. വായണ്ട്. ചേമ്പുണ്ട് മഞ്ഞളുണ്ട് പിന്നെ ഇപ്പം മത്തനുണ്ട്.
ആഹ-
അങ്ങനെ ഓരോന്നക്കെ പിന്നെ റംമ്പുട്ടാന് മാങ്ങ. ഒക്കെണ്ട് ഒക്കെണ്ട്. അല്ലറ ചില്ലറ കുറച്ചിച്ചൊക്കെണ്ട് ഉണ്ടാവണേ ഉള്ളൂ ഇപ്പ-കുഴി
ഹെ ആ ആ അ ഇവിടെ അടു ത്തെ വീട്ടില് ഒക്കെ ഈ പ്രാവശ്യം നല്ലവണ്ണം ഇണ്ടായി കഴിഞ്ഞു പോ പ്പൊ അടുത്ത സ്റ്റെ ഇപ്പ ണ്ടാവ്ണ്ട്ന്ന് തോന്ന്ണ്ട് ചെറുതൊക്കെ കാണ്ന്ന്ണ്ട്.
ഉം
അഅ് രണ്ട് പ്രാവശ്യൊക്കെ ണ്ടാവുംന്ന് തോന്ന്ണ്ട് വർഷത്തില്.
ഉം
പിന്നെ ന്തെക്കെ
പിന്നെ സുഖം അങ്ങനെ പോണ് കര്
എന്നിട്ട് എന്താ ണ്ടായോ
കറന്റ് പോയിണ്. ഹാ ഹസ്ബൻഡ് ഇവിടെണ്ട് ഫേബ്രിക്കേഷൻ ആ ഫാബ്രിക്കേഷൻ വർക്ക ഉം ഹും ആ ഇൻവേ ട്രാ അപ്പൊ അയ്ൻ്റെടെ കറന്റ് പോയോശ്രദ്ധിക്കൂ ലെയ് ഇതെന്താ പൊർ ത്ത് ലെയ്റ്റ്ട്ട് ബെക്ക് തെ കര്ണ്ടില്ലാത്തെ ചാരിക്കും ഉം ഉം അങ്ങനെക്കെ പോണ്.
ഉം
അൻക്കെന്താ ഹോബീസ്
ഇൻക്കങ്ങനെ പ്രത്യേക ഹോബീസൊന്നുല്ല ചെടിണ്ട് ആ കൊറ്ച്ച് റോസ് ചെടിം അങ്ങനെ ചെറ്യെ ചെറ്യെ
ഇൻക്ക് ചെട്യൊക്കെ ഞാനൊഴിവാക്കി മുന്നിലൊന്നായിട്ട് ഷീറ്റ് ട്ട്ണ് അപ്പൊ ചെടി കുയിച്ചിടാനുള്ളൊരിതില്ല ഷീറ്റിൻ്റെ ചോട്ടിലാകുമ്പ താവൂലല്ലോ വെയിലെട്ടൂല്ല പ്പൊ ഒഴിവാക്കി ആ കൊറോണ സമയത്തൊക്കെ ഭയങ്കര പിരാന്തേനി
ആ അന്ന് എല്ലാർക്കുംണ്ടായിന്നല്ലോ ത് ഉം ഉം വാങ്ങിക്കൊക്കെ ചെയ്തിരുന്നോ
ഓ ആ പണ്യൊക്കെ ചെയ്ത്ണ് കൊറേ ച ട്ടികളും എത്രോ ചട്ടികളും വാങ്ങിച്ചു
ഉം ഇപ്പ ന്നട്ട് അതൊക്കെ എന്താ ചെയ്തേ
ആ ഒക്കോരോര്ത്തര്ക്കണ്ട് കൊട്ത്ത്
ഏ കൊട്ത്തൊഴിവാക്കില്ലേ
ക്കണ്ടൊഴിവാക്കി ആ ഒക്കെ ഞാന്നെന്നാക്കണം അപ്പൊ പിന്നെ ഇൻക്കും
ആ
കയ്യൂല്ല അപ്പക്കൊരോര്‌ത്തര്ക്കട് കൊടുത്ത് ആ ലൊക്ക ആ എട്ത്ത്ള്ള വീട്ട് തക്കും ക്കണ്ട്കൊടുത്ത പിന്നെ അങ്ങനൊരോ ഇഷ്ട്ടല്ലോല്ക്ക്ണ്ടല്ലോ
എങ്ങനെ
ഇതൊക്കൊരു ഇഷ്ടപ്പെട്ന്നോല്ണ്ടല്ലോ ഔ ചെടീ ട്ടോ അങ്ങനെക്കെ പറിണോല്ണ്ടാവുമ്പോ ഓൽക്കട് കൊടുക്കും ആരാ നോക്കിക്കോട്ടെ ഇൻക്ക് മത്യായി ഹും
എന്നാ ഓക്കേട്ടോ
ആ ഓക്കേ എന്നാ ശെരി